ഹലോ?
ആഹ് കേക്കുന്നില്ലേ?
ആഹ് കേൾക്കുന്നുണ്ട്. ചേച്ചി സുഖം സുഖം സുഖം ആഹ്
എന്തുണ്ട് വിശേഷം. വിശേഷന്തുണ്ട്.
പൊരിഞ്ഞ വെയി എടക്ക് മഴ പൊരിഞ്ഞ മഴ നല്ല വിശേഷം. നല്ല വിശേഷ്
എടക്ക് കേക്കുന്നുണ്ടായിരുന്നില്ല.
ആ ഏക എടക്ക് ഉം സ് ഇങ്ങനെ ഒന്നും കേക്കാത്ത മാതിരി പോകുന്ന്.
ആഹ് ആ ആ എന്തണ്ട് ആഹ് ഇണ്ട് ഇണ്ട് ഇപ്പൊ ഇപ്പൊ ക്ലിയർ ണ്ട് അതെ. ആഹ ആ
ഞാന് ഒരു സിനിമ കാണാൻ പോ ആ ഇല്ല അത് പറയാന വിൽ ഞാനൊരു സിനിമക്ക് ഇന്നല പോയാരുന്നു നമ്മടെ ഏ മോഹൻലാലിന്റെ ദൃശ്യം ത്രീ.
അതെ എങ്ങനെണ്ട് ഇല്ല ഇല്ല ഞാൻ ദൃശ്യം റ്റൂവേ കണ്ടുള്ളു ത്രീ ക ത്രീ ദൃശ്യം ടുവേ കണ്ടുള്ളു ദൃശ്യം ത്രീ കണ്ടില്ല കാണണത്രേ എങ്ങനേണ്ട്
നല്ലതാണ് ഏഹ് കണ്ടിരിക്കാം ആ നമ്മുടെ അവസാനത്ത ഭാഗം വരുമ്പോത്തേക്കും ഒന്നും മനസ്സിലാവാത്ത പോലെ വന്നു അക്കെ നല്ല സിനിമയാണ് എനിക്ക് എനിക്കറിയാൻ പാടില്ല കാരണം ച്ച അല്ലാല്ലേ
ആഹ്
അ ഏഹ് അവസാനം വരുമ്പോത്തേക്കും മോൾ ഇങ്ങനെ മോളെ രക്ഷിക്കണ്ടതായിട്ടൊരു ഇതുണ്ട് അത് ഏഹ് വില്ലൻ ആദ്യം ഇമാജിൻ ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരും ഏഹ് അത് കഴിഞ്ഞി പിന്നെ വേറൊരു പോഷൻ പോലെ കാണിചേ ചെയ്യണതു പോലെ വേറെ രീതിൽ പക്ഷെ അവസാനം ചെയ്യുന്നതായിരിക്കും ശരി പക്ഷെ ആ മൂന്ന് രീതിയും കാണിക്കുമ്പേത്തെ നമക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും എന്താണ് ആ ചെയ്തത് എന്നുള്ളത്
അ
നല്ല സിനിമയായിരുന്നു അതുവരെ നല്ല നമുക്ക് എന്താണ് എന്താണെന്നുള്ളരു
ആഹ് ഇനി നാലാം ഭാഗമുണ്ടോ നാലാം ഭാഗം ഉണ്ട ഇനി നാലാം ഭാഗം ഉണ്ടോന്ന്
അതറിയത്തില്ല വെക്കാതിരിക്കണയിരിക്കും
തുടരുന്നുണ്ടായിരുന്നോ ലാസ്റ്റ് തു ലാസ്റ്റ് തുടരുന്നുണ്ടായിരുന്നോ.
ആ ലാസ്റ്റ് മറ്റേ ആ ആ നമ്മുടെ ആ പോലീസ് ഓഫീസർ ഇല്ലേ മ ച്ച ആ വ്യക്തിയുടെ അമ്മ അത് അവൻ പിന്നെ ഹോ ജയിലിൽ പോകും ഇ ഇത്ര വർഷത്തേക്ക് മോഹൻലാൽ അപ്പത്തേക്കും മ്മ് ആ അ അപ്പത്തേക്കും. ആ ആ അമ്മേനോട് ചോദിക്കുമ്പോ നിനക്കിപ്പോ സന്തോഷായില്ലേ ഡിപ്രഷൻ അടിച്ചിരിക്കണയായിരുന്നേ ഇത് കണ്ടിട്ട് ഇനിയും വ്യത്യാസണ്ടോ തില്ല എനിക്ക് അവളെ വേണ്ടത് മോളെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് അ
ഓഹോ ഓ അങ്ങനെ ആ ആ
ഇണ്ടോന്ന് അറിയാഞ്ഞിട്ട്
അതെ അതെ എന്താവുമായിരിക്കും ഈ അൻസിബയുടെയൊക്കെ ഇപ്പൊ ഭയങ്കര പ്രശ്നല്ലല്ലേ ഫീൽഡ്‌ലൊക്കെ ദൃശ്യത്തില് മോഹൻലാലിന്റെ മോള ദൃശ്യ മോഹൻലാലിന്റെ മോളായിട്ട് അഭിനയിച്ചില്ലേ അൻ സിബ അവരുടെ എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ട്
ആ അതിനെ കുറിച്ച് എനിക്കറിയില്ല ഞാനങ്ങനെ അ അതിന് അത് നോക്കാറില്ല ചേച്ചി പിന്നെ വേറെ എന്തെങ്കിലും സിനിമ കണ്ടായിരുന്നോ?
ഞാന് വാഴ ടു അടുതെ കണ്ടത് വാഴ ടു കൊറ അങ്ങനെ കൊറെയായിട്ടോ സിനിമയ്ക്ക് പോകാത്തെപിന്നെ ടി വി യിൽ വരുന്ന സിനിമയൊക്കെ കാണും
ഞാൻ ഏറ്റവും കൂടുതൽ ഒ ടി ടിയാ കാണണത്. നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നത് കുറവാണ് വാഴാ ടൂ സൂ
ആ അതെ അതെ നല്ലൊരു നല്ലൊരു ഇതുണ്ടല്ലേ മെസ്സേജ് ഉണ്ടല്ലേ അതില് വാഴ ടൂവിൽ.
ആ ഒന്നാമത്തെക്കാര്യം അവിടെ അഭിനയിച്ച പിള്ളേരുടെ എപ്പോഴും നമ്മള് റീൽസ് കാണാറുള്ളതാണ്. പിന്നെ സിനിമിലേക്ക് വന്നപ്പോത്തേക്കും വേറെ ഫീല് നല്ലതായിരുന്ന നല്ല കമ്പനി
അതെ അതെ കഥയും കഥയുംഒരു നല്ലൊരു നല്ലൊരു കഥയായിരുന്നു എല്ലാവർക്കും വേണ്ടുന്നണ്ടല്ലോ നമുക്കും അതെ ഫ്രണ്ട്സിന്റെതാ ഒരു സ്കൂളില് സ്കൂളില് നടക്കുന്ന കഥ ഇപ്പോഴത്തെ സമൂഹത്തിൽ നടക്കുന്ന നേരത്തെ അല്ലെ
പണ്ട് നമ്മടെ വീട്ടില് എങ്ങനെ. അങ്ങനെ ആയിരുന്നു. ഇല്ലേ അതൊക്കെ പോലത്തൊരു ഇതാണ് ഇപ്പോഴത്തെ ഇപ്പോ നമ്മുടെ പിള്ളേര് അങ്ങനെയല്ലല്ലോ നമ്മൾ എങ്ങനെയാ പോയത് പക്ഷെ ഇപ്പോഴത്തെ പിള്ളർ നമ്മുടെ മക്കളെ എങ്ങനെയാ പോകുന്നത് രണ്ടും എന്തോരും വ്യത്യാസാ.
ഉണ്ട്ണ്ട് നല്ല വ്യത്യാസമുണ്ട്. അവര് ഇപ്പോഴത്തെ അവര് കണ്ടിട്ട് അവർക്കത് കഥ മനസ്സ്. മനസ്സിലാക്കിയിട്ട് മാ മാറുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അല്ലെ. ഒരു അവരത് കണ്ടു അവരത് അതിലേ വിട്ടു. അക്ക ഇപ്പം
അതത്രേ ഒള്ളൂ. അവരുട ല്ലേ ഈ നം ഓൾഡ് ഈസ് ഗോൾഡ് ലാണെങ്കിലും ഇപ്പത്തെ തലമുറ മുന്നോട്ട ചിന്തിച്ചാ മുന്നോട്ട് പോയി ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മള് ഉ ഉ ത് അനുഭവിച്ചത് അവർ
നമുക്ക് നാ നമു നമുക്ക് അവരുടെ കൂടെ എത്താൻ പറ്റുന്നില്ല. നമുക്ക് അവരുടെ ചിന്താഗതി വരുന്നില്ല കുറയും വിടുന്ന മക്കളൊക്കെ പറയും നിങ്ങളെന്താ നമ്മളെ ഇതിലേക്ക് വരാത്തന്ന്യ്ച്ചും. പക്ഷെ നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നില്ല. നമ്മളെ നയൻ നയൻ്റീ നയൻ നയന്റീസ്കിഡ്സ് അല്ലേ നയന്റീൻസ് സ്കിഡ്സിന് പിന്നെ അങ്ങോട്ടേക്കത്തണ കൊർച്ച് പാടാ നമുക്ക് എന്തോര നമ്മള് പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ്ന്ന് പറഞ്ഞപോലെ അത് തെന്നെ ന ടക്കണം ഇപ്പഴത്തെ കുട്ട്യാള്ന്ന് പറഞ്ഞാല് കേക്കു അല്ലേ
വെച്ചാൽ ഇപ്പ മോനെ കിട്ടില്ല അന്ന് പറഞ്ഞാ ഓക്കെ ഇപ്പ നമ്മടെ മക്കക്ക് നമ്മള് പരമാവത തി എത്തിച്ചു കൊടുക്കാൻ നോക്കും ഇ ഇല്ലാന്ന് പറഞ്ഞാ രണ്ടൂസം മുമ്പേന്നെ കൈക്കിട്ടു സാധനം നമ്മക്ക് അങ്ങനല്ലായിരുന്നോ അത് ആശി ച്ച് കൊതിച്ച് പോയിനി കിട്ടൂലാന്നു പറയുമ്പഴേ ക്ക്
അതെ അതെ അതെ അതെ അതൊരു അതൊരു കാലം തന്നായിരുന്നു നല്ലൊരു ആ മൂവിൽ പറഞ്ഞാല് നല്ലൊരു എന്താ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു മൂവി പിന്നിം പിന്നിം കാൺണം തോന്നി വാഴ ടൂ ആ ഒരു ലേ ഫ്രണ്ട്സിന് അല്ലേ ഫ്രണ്ട്സ് മാ ത്രല്ലല്ലോ അവര് അവരുടെ കാര്യം നോക്കിട്ട് അവര് പോകുന്നുണ്ടല്ലോ
ഉം അതെ അതെ അതുപോലെ എന്തോര് സിനിമ ഇപ്പോ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കുറേ സിനിമ ബാ കാണണുന്ന്ണ്ട് അത് വളരെ നല്ല ബാലൻ ന്ന് പറഞ്ഞ ഒരു സിനിമ. ടോവിനോടെ എന്ന് നോന്നുണു. ആഹ് എറങ്ങിട്ടുണ്ടെന്ന് പറയണ് നല്ല സി സിനിമയാണെന്ന് പറയുന്നുണ്ട്. പോയി കാണാൻ സാധിക്കോന്ന് അറിയ ത്തില്ല മ
ഉം ഓ ടി ടി വ ലേറ്റാവില്ലേ വരാൻ വേണ്ടി
പക്ഷെ ഇപ്പൊ ഓ ടി ടി ഒക്കെ പരമാവധി ഒരു മൂന്ന് മാസം അല്ലെങ്കി രണ്ടു മാസം കഴിയുമ്പോ കിട്ടൂല്ലേ അല്ലെങ്കിൽ ഒരു മാസം ചെൽതൊക്കെ ഒരു മാസം തിയേറ്റർ ഓടി കഴിയുമ്പോ തന്നെ ഓ ടി ടി ൽ എറങ്ങുന്നുണ്ട്.
ഓ ടി ടി നമ്മള് എങ്ങനെ എടുക്കും അത് അതെൻക്ക് അയിനെ കുർച് ട്ട് വല്യ പിടു
ആ ഓ ടി ടി എന്ന് പറയണത് മറ്റേ ഹോട്ട് സ്റ്റാർ ല്ലേ ചേച്ചി ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, സോണി ലൈവ് അതിനൊക്കെയാണ് ഈ ഇതിൽ, വരുന്നതിനെ, പറയണം അത്, നമ്മള്, ഈ, നമ്മുടെ. മ്, കേബിളൊക്കെ, റീചാർജ്, ചെയ്യണ അത്, പോലെ, മന്തിലി, റീചാർജ്, ചെയ്യണ. അങ്ങനെ, കിട്ടുന്നതാണ്, മം സബ്സ്ക്രിപ്ഷൻ, ചെയ്യണം.
ആ
ടിച്ച ചെയ്യുന്നതാണ്, അത്. ത
പക്ഷെ, നമുക്ക്, വൈഫൈ ഉണ്ടെങ്കിലല്ലേ, നമു നമുക്ക്, ഒരു, മൂവി, ശരിക്കിരുന്ന് കാണാൻ, പറ്റുള്ളു.
അതെ, അതെ, വൈഫൈ, ഉണ്ടങ്കിലേ, കാണാൻ, പറ്റുള്ളൂ.
സാധാരണ, നെറ്റ്, ഇട്ടിട്ട്, നമുക്ക് സിനിമ, കാണാൻ, പറ്റില്ലല്ലോ.
ഫോണി, കാണാ.
ആ, എനിക്ക്, വൈഫൈ കണക്ഷൻ, ഞാ, ഫോണില്. ലാപ്റ്റൊൻണ്ട്, ലാപ്പ്ണ്ട്, പക്ഷെ. എനിക്കില്ല, വൈഫൈ കണക്ഷൻ, ഇല്ല
ആ
ആഹ് ആ, വൈഫൈ, കളക്ഷൻ. ല്ലല്ലേ ഫോണില് മാത്രേ, ഉള്ളു.
ആ, ഫോണില്, മാത്രല്ല. അ, വൈഫൈ, ആക്കണ. ആണ്ട് ടിടി ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ വൈഫൈ ആക്കണുണ്ട്
ഉം ഉം ഉം അതെ അതെ അതെ നല്ലതായിരിക്കും ഇപ്പൊ എല്ലാ കാര്യത്തിലും നമുക്ക് വൈഫൈ വേണം പിള്ളേര് ങ്ങനെ വളർന്ന് വരുന്തോറും
അതെ പിന്നെടാ ദൃശ്യത്തില് പിന്നെ ആ ദൃശ്യം രണ്ടില് അഭിനയിച്ചോരൊക്കെ ണ്ടോ ദൃശ്യം ത്രീയില്
ആരൊക്കെണ്
ദൃശ്യം രണ്ടില് അഭിനയിച്ചവരൊക്കെ ദൃശ്യം മൂന്നിലും ഉണ്ടോന്ന്
ആ ഉണ്ട് ഉണ്ട് ഏ ആ ചെലോരൊക്കെ ഷാജോണൊക്കെണ്ട് ഷാജോൺ
ആ മറ്റേ മുരളി ഗോപി അല്ലെ
ആ ഉം മുരളി ഗോപി ചെലോര്ണ്ട് ചെലോര് ഇല്ലന്ന് പറയണോല് എല്ലാവരും നിന്ന് ചെലെത് ആക്ക എത്തേഹ് അതിന്റെ ഇതന്നെ ആദ്യം അവരൊക്കെ കാണിക്കും പഴയത് കാണിച്ചിട്ടാണ് പുതുതിലേക്ക് ഇത്ര പേരെ എത്തി ഇനി അടുത്തത് എന്ത് എന്ന് പറയണ പോലെയാണ്
ഓ അങ്ങനെയാ
നിക്ക്ണത് ആ ടെൻഷൻ ഇത്രയും വർഷവായിട്ടും മോളുടെ കൽ ല്യാണം ഓർക്കുമ്പഴേണ് ശരിക്കും പിന്നേം വരുന്നത് കാരണം ന്താച്ചാ ആ പെൺകുട്ടി കാരണവല്ല മോൻ മരിച്ചേന്റെ ആസ്പദമാക്കി ആ കുട്ടിയുടെ കല്യാണം നട ക്കരുത് ആ കുട്ടി പോകരുത് എന്ന് പറയുന്നത് പോലെ സങ്കടം നമുക്കും തോന്നും ശരിയാണ് ആ കു ട്ടിയാരണം മര്ച്ച് ന്നും പർഞ്ഞിട്ട് ആ കു ട്ടിടെ ലൈഫ് പോയി
അതെ അതെ കുട്ടി ക്കാരണല്ലല്ലോ മരിക്കുന്നത് അവന്റെ തോന്ന്യാസം കൊണ്ടല്ലേ
മാതാക്കൾക്ക് മനസ്സിലാവ മരിച്ച ആൾടെ ആ മാതാപതാക്കൾക്ക് അത് മനസ്സിലാവത്തില്ല അതാണ് നമ്മളിതൊ കാണുമ്പ എന്ന ചെയ്യ നമ്മള് ചിന്തിക്ക്ന്നത് എന്തൊരു പ്രശ്നം നമ്മുടെ കുടുംബത്തിനും പറ്റും നമ്മ എന്ത് ച്ച് നമ്മുടെ കുടുംബത്തിനെ കുറിച്ചല്ലേ ഓർക്കത്തുള്ളൂ അതിലാ സിനിമ അതാണ് നം ഏർ മോഹലാൽ പ റയ്ണത് ഞാന് എൻറെ കുടുംബത്തെ സേഫ് ആക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ കുടുംബ എനിക്ക് കാണാനോ അവരുടെ വിഷമ അറിയാനോ എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം നക്കെ പറയുന്നുണ്ട് മോഹൻലാൽ അത് ശരിയാണ് അതെല്ലാ കുടുംബ ത്തിലു ഉള്ളതാണ് അതെ നമ്മുക്കും നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോ നമ്മളും വേറെ ആൾക്കാരെ കുറിച്ച് ചിന്തിക്കൂല്ല
ക്കാനെ നോക്കുള്ളൂ അല്ലേ
ഇത്രയും നാള് സ്വന്തം ല ഫാമിലി സേഫ് ആക്കിക്കൊണ്ടിരിക്കുവാണ് ബാക്കിയുള്ളവരുടെ ലൈഫിനെ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ കുറിച്ചോ ചിന്തിക്കാൻ പോ പറ്റിയിട്ടില്ല അങ്ങനെ ഒരു ഇൻസിഡന്റ് വരുമ്പ ത്തേക്കും മോഹലാൽ പറയണ്ട് ഞാനെന്താ ഇഞ് തെറ്റാണ് ഇവൻ കാരണമാണ് ചിലപ്പോ അവര് ക്ക് അതാ അനുഭവം വന്നിട്ടുണ്ടാവ
അതെ ഓഹ് ഓ ഓക്കേടാ ശരി ആഹ്